ഹലോ
കേൾക്ക്ണില്ലേ
ആ കേക്ണ്ട് ആ ഞാന അന്നോ പറയാൻ വിചാര് ചെച്ചാല് ഇപ്പം കൊറോണക്കയ സമയത്ത് എല്ലാരും പിന്നെ പ്പിങ്ങനെ ഡെലിവറി ഒക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് ഒക്കെ പാക്ക് ചെയ്തിട്ടാണല്ലോ പോവാ
ആ ഞാൻ പേക്കെയ്തിരുന്നുട്ടോ മോൻക്ക് പേക്ക് ക്കെയ്തിരുന്നു
ആ അഅ് ശെരി എന്താ പറയാ അപ്പം ഇപ്പം നമ്മളപ്പം പ്രായായിട്ടുള്ള ആളുകളും മുതിർന്ന ആളുകളും
പറയാ ആ എന്റെ മോൾക്ക് അങ്ങനെ പർഞ്ഞിനു ഞമ്മള് പ്രിയം വെച്ച പ്പൊ പടച്ചോന അയിലേ പ്രായം വെക്കുന്ന റിയ
എങ്ങനെ
ഞങ്ങ ഞങ്ങളൊടെ തള്ളാരെക്കെന്താ പറയാ ഞമ്മള് ആ കുട്ടിനെ അത്രയും പ്രിയം വെച്ച് കഴിഞ്ഞാല് പടച്ചോനയ്‌ലേറെ ആ കുട്ടിനെ പ്രിയം വെക്കും അപ്പൊ ആ കുട്ട്യേള് ജീവിച്ചിരിക്കൂല എന്തേലും സംഭവിക്കുന്ന് പറയും
അങ്ങനെക്കെ പറയോ
ങേ അങ്ങനെ പറിം എന്നിട്ട് ഒന്ന് സമ്മയ്ച്ചി പിന്നെന്റെ മോളത് ഇങ്ങട്ട് അങ്ങനെ ഇരുന്നുട്ടോ മോളകത് പർഞ്ഞഴ്ഞ്ഞാല് പത്തൊമ്പത് വയസ്സൊക്കെയപ്പക്കിന് പ്രസവം കഴിഞ്ഞിക്കിനി നമ്മള്‌ത് അമ്മക്ക് ആ സമയത്തൊന്നും അറിയൂല്ലല്ലോ ഒന്നും വാങ്ങി വെക്കാൻ സമ്മയ് ക്കില്ല തോർത്തുമുണ്ട് വാങ്ങിക്കും ഞാൻ ചെറുതൊന്ന് ഇങ്ങട്ട് ഇതേപോലെ പ്രസവി ച്ച് കുട്ടിനെ കൊണ്ടോന്നിട്ട് എന്നാ വീട്ടുകാര് ഇന്റെ ഉമ്മേനച്ചിക്ക് പറ്റും ഒന്നും അങ്ങനെ പറയില്ലട്ടോ പ്പി അങ്ങൻ തന്നെയാണോ അങ്ങനെ
ഉം പിന്നെപ്പ അന്നൊക്കെന്നാല് പെൺകുട്ടാളെ പെൺകുട്ടിന്റെ വീട്ടാരാകുമ്പം ഒന്നും ഇൻ ഈ ആൺകുട്ടാളെ വീട്ടുകാരന്നെ മൊത്തം പക്ഷെ ഇപ്പ അങ്ങനെയല്ല ആ
ഇങ്ങട്ട് ഇതേപോലെ ഈ കുട്ടിക്ക് ഈ പ്രസ പിന്നെ ഇവ്ടെന്ന് കിട്ടിയ കുപ്പായം ലേബർ റൂമ്ന്ന് കിട്ടിയ കുപ്പായം ഇട്ട്ങ്ങാണ്ട് ഇങ്ങനെ കെടക്കാ പിന്നെ ഇങ്ങട്ട് അയ്ന് മാ മാറ്റണംന്നുല്ല എന്നിട്ട് ഞാൻ എന്റെ ഇപ്പ വീട്ട്ക്ക് പോയിനു ഉപ്പാനെ വിൾച്ചിട്ട് ഞാൻ പറഞ്ഞു പിന്നെ കുട്ടി മാറ്റാൻ കുപ്പായല്ലാ ഇങ്ങള് വരുമ്പോ കുപ്പായം ഇപ്പ പിന്നേം തിരിച്ച് വന്ന്ങ്ങാണ്ട് കു പയം വാങ്ങിങ്ങാണ്ട് വരെ ന്നട്ട് ഞാനാ റോട്ട് സൈഡ്ന്ന് വാങ്ങിയാ കു പീടീന്ന് വാങ്ങിയ ആ കുപ്പായം അങ്ങനെ എന്റെ കുട്ടിക്ക് ഇട്ട് കൊടുക്കാ ചെയ്തത്
ആ ആ അത് ന്നെ അത് അത് അതന്നെയാണ് അപ്പ അവിടുന്ന് ഹോസ്പിറ്റലിനടുത്ത് നമ്മള് സാധനങ്ങള് വാങ്ങ അത് നല്ല ക്വാളിറ്റി ഉണ്ടാവില്ല അവ കാരണം അവിടെ എന്ത് വെറ്റാലും അവിടെ എന്ത് വിൽക്കാന്ന് വെച്ചാലും അത് വാങ്ങൂന്നറിയാം. അത് അത്രീയും റേ റ്റും എടുക്കൂട്ടോ ഒരു ക്വാളിറ്റി ഇണ്ടാവില്ല ചില സമയത്ത് അത് ഞാൻ എന്നിട്ട് ഫസ്റ്റില രണ്ട് പ്രാവശ്യം ഇപ്പം നമ്മള അവിടെക്കെ കിട ക്കല്ലേ ചെലെ സാനൊന്നും നമുക്ക് പറ്റിയേയില്ല അട് കൊണ്ടുവരുമ്പോ നമ്മള് ആ ഉപയോഗിക്കാന്നൊള്ളൂ പ്പ ഞാൻ ഇപ്രാവശ്യം വിചാരിച്ച് ആ ആ ഫസ്റ്റ്ത്തെ രണ്ട് തന്നെ നമുക്കൊന്നും സംസാരിക്കാനും വയ്യ പിന്നെ ഫസ്റ്റ് ത്തെ ആകുമ്പോ ആരും പറയും ഒരുങ്ങരുത് ഒരുങ്ങി നിക്കാൻ പാടി ല്ലാ എവിടെ ശീ ആഹ് ആഹ് അങ്ങനെ നമക്ക് ബേജാറ സത്യ പറഞ്ഞ നമ്മളിപ്പോ ബേജാർ നമ്മക്ക് എപ്പഴും ഉണ്ടാവും നമ്മക്ക്‌ പേടി നമ്മക്ക്പ്പഴും ഉണ്ടാവും പ
സത്യാണ് ഇതോക്കെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാഞ്ഞാലേ നമുക്കൊരു സമാധാനം ഇണ്ടാവുള്ളു
ചാല് നമ്മളിപ്പോ എന്താലും നമ്മള് പ്രതീക്ഷി ചിട്ടാണല്ലോ ഇത് ചെയ്യ്ണത് നല്ലൊരു കാര്യത്തിന് വേണ്ടി ചെയ്യേല്ലേ ഇപ്പ നമ്മള് പ്പ പടച്ചോൻ നമ്മളാ കൂടെ നി ക്കുംന്നുള്ള ഒരു ആ ഒര്ഷ്
ആഹ് വിചാരി പ്പ നമ്മള് കല്യാണ ആവുമ്പോൾ ഡ്രസ്സ് എടുക്കണ്ണ്ട് ഈ കല്യാണത്തിന് നമ്മള് കൂടുന്നില്ലേ പ്പ നമ്മ ക്കൊറപ്പുണ്ടോ
ഉം ഇല്ല
അങ്ങനെ തന്നെയല്ലേ എന്നിട്ട് ഞാനിതേ പോലെ പിന്നെ രണ്ടാമത്തേനൊക്കെ ഒരുക്കി വെച്ചിട്ടും കൊണ്ട്‌ എടി എനിക്ക് സങ്കടമാകുവട്ടോ കാക്കു നാട്ടിൽ ഇല്ലേനും എന്റെ കുട്ടിനെ ഞാൻ ഇന്റെ ഫ്രണ്ട് അപ്പുറത്തെ റൂമിൽ പ്രസവിച്ച് കെടക്ക്ണ് ണ്ടേ
അതെ ആ
പോയി പിന്നെ കു എന്നെ കാണാൻ വാണ്ടി അപ്പൊ ഓള കുട്ടിനെ ങ്ങനെ മറ്റേ വല നെറ്റുള്ള ബെഡൊക്കെ അയില് നെ സെറ്റ് ആക്കിട്ട് ഇങ്ങനെ നല്ല രീതിയില് ഇങ്ങനെ പൊതി എന്റെ കുട്ടീ ഒരു കണ്ടെത്തുണില് ഒരു മൂലയക്കങ്ങനെ കട്ടിലിന്റെ മൂല
അതെന്തേ അപ്പൊ ആ ബെഡൊക്കെ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാമോ
മൊത്തം കാക്കു അയച്ച് കൊടുത്ത്ക്ക്ണു ഇവടെ വാപ്പയു ഉമ്മാക്ക് ഉമ്മാന്റെ കാര്യ പറഞ്ഞിട്ട് ഉമ്മ ഹോസ്പിറ്റലേക്ക് തന്നെ വരില്ല കുട്ടികളെണ്ട് വാങ്ങികൊടുത്തിട്ടു പോകുന്നല്ലാതെ ണ്ടാവില്ല പിന്നെ വാപ്പയെ വാപ്പാക്കും അതിനെ പറ്റി ഒന്നും അങ്ങനെ അറിയൂല്ല പിന്നിപ്പോ നാത്തൂനും ഓരൊക്കെല്ലെയുള്ളത് നമ്മ അന്നൊക്കെ പറയാനും പേടിയല്ലേ ടി അതൊക്കെ
ആ ഉം പക്ഷെ ഞാ എന്റേതിപ്പം എന്റെ ഫസ്റ്റത്തേന് ആ ബേബി ബെഡ് ഒ ക്കെ ഫസ്റ്റത്തെ ഡെലിവറിക്ക് ബേബി ബെഡ്ണ്ട് ഫസ്റ്റത്തേന് ന്റെ ഉപ്പയാ വാങ്ങികൊണ്ട് വന്നേ രണ്ടാമത്തേന് ഹസ്ബൻഡ് വാങ്ങികൊണ്ട്‌ വന്നേ
ആ പിന്നെ മേടിച്ചു കൊണ്ടുവന്നു പിന്നെ എന്തായിച്ച് കഴിഞ്ഞാ ഫസ്റ്റ്ത്തെ ദിവസം ഞാൻ പറഞ്ഞ് ഞാൻ രാത്രിയാ പ്രസവിച്ചത് രാത്രി പത്ത് മണി ആയേക്കണ് പിറ്റേന്ന് പിറ്റേന്ന് നേരം വെളുത്തിട്ടാണ് ഞാൻ അവളെ കുട്ടിനെ കാണാ പോയത് ഓര് അപ്പത്തേക്കന് ഇങ്ങനെ ബെഡ് ഒക്കെ വാങ്ങി സെറ്റ് ആക്കി ഇങ്ങനെ കെടത്തിക്ക്ണ് പിന്നെ അന്ന് ഉച്ചവരെ ഉച്ച വൈകുന്നേരം ആയ പ്പതെന്ന് കാക്കുന്റെ എളയമ്മ വന്നു പിന്നെ അമ്മായിയമ്മ അമ്മ പിന്നെ അമ്മായിമാര് ന്റെ അനിയത്തി അതും കാക്കും സെയിംഎയ്ജാ രണ്ടാളം ഒപ്പമുള്ളതാ ഓള് ഇങ്ങോട്ട് വന്നിട്ട് എന്താ ഈ കുട്ടിനെ ഇങ്ങനെ കടത്തിയേക്കാണ് അളിയാക്ക ഇങ്ങക്ക് ബോധം ഇല്ലെന്ന്ചോയ്ച്ചു ആ വാപ്പനോട് അയില് വാപ്പ ചോയ് ച്ചു എന്താ വേണ്ടു എ വാപ്പാക്ക് അറിയില്ല അതാണ് പിന്നെ ഞാനാ പറയേണ്ടത് പക്ഷെ എനിക്ക് ആ ഇമ്മ ഇല്ല ഇമ്മാക്ക് ഇമ്മാന്റത്ണ്ട് മ്മ ക്ക് പിന്നെ മലനെ മറിഞ്ഞും വീണ് കഴിഞ്ഞാല് അവിടക്ക് വരൂല്ല മ്മാക്ക് ഉമ്മാന്റെ കാര്യങ്ങൾ മാത്രം ആഹ് അത് വന്ന് പോകും അത്രന്നെ ഉള്ളു അല്ലാണ്ട് നിക്കൊന്നുംമില്ല മുപ്പത്തിയോ ക്ക് ആ കന്നുകള്
ക കന്ന്ണ്ടോ
ആ ഉണ്ട് പശുണ്ട പറഞ്ഞില്ലേ അന്നോട് ഞാൻ ഇന്നാള് ആ അതിന്റെ പിന്നാലെ അപ്പൊ പിന്നെ അതി ഓള് വന്നു ചിരി ചീത്ത പറഞ്ഞു അതിൽ പിന്നെ വാപ്പിയും ഓളും കൂടെ പോയി പിന്നെ ബെഡ് ബേബി ബെഡും കുറച്ച് കുപ്പായങ്ങളും രണ്ട് ടർക്കികളും അങ്ങനത്തെക്കെ സാധനങ്ങൾ വാങ്ങി തൊട്ടിക്ക് തുണി അതുപോലെ കയറ് അങ്ങനത്തെ ഐ റ്റംസ് ഒക്കെ വാങ്ങിങ്ങാണ്ട്
ആ ആയ് ശരി അപ്പൊ
എന്താ ചെയ്യണ്ടന്നല്ല അപ്പൊ ഇനിക്ക് പിന്നെ അതേപോലെ തന്നെ എനക്കതോണ്ട് ഭയങ്കര സങ്കടം പിന്നെ രാത്രി പ്രസവിച്ചുന്ന് പറഞ്ഞേക്കല്ല പോയിട്ട് ഇലിലുമ് മുന്തിയാ കുറച്ചു മു മുട്ടായി കൊണ്ടുന്നകാണ്ട് അത് പാക്കറ്റ് കൊണ്ടന്നിട്ട് അത് അവിടെ മൊ ത്തം പൊട്ടിച്ചങ്ങട്ട് ഒരിച്ചെക്കണം രാവിലെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കാനൊന്നുമില്ല ല്ല എന്റെ ഉമ്മാക്കാണ ഉപ്പണ വി ക്ക് ഡ്രസ്സ് മാറ്റാനെന്തിനും പൊയ്ക്കുവാണ്- എന്റെ വീട്ടിത്തന്നെ വീട്ടക്ക് ഉമ്മ- പിന്നെ ഞാനും ഉമ്മയും മാത്രേ ഉള്ളൂ അട പിന്നെ അവിടുത്തെ വാപ്പ ഉള്ളത് വാപ്പാനോട് എങ്ങനെ പറയാ ഇപ്പൊന്റെ പറഞ്ഞാ മതി പക്ഷെ ബിയണിയൻ- ന്താ അവര് വിചാരിക്ക ആ ഒരു മൈ ആ എന്നട്ട് ഇപ്പ പറയും ഇപ്പ എനിക്കെന്തു വേണങ്കിലും ഞാൻ - ൻ്റെവാപ്പാ ആത് വേണട്ടോ? ഇത് വേണട്ടോ എന്താണെങ്കിലും അത് പറയും പിന്നെ പൈസൊക്കെ ഓലെടുത്ത്- ഏക്കാണ് അയച്ച് കൊടുക്കും ചെയ്യാന്നൊക്കെ- പിന്നെ പ്രസവത്തിനുള്ളതും ഹോസ്പിറ്റല ചെലവാക്കാനുള്ളതും-
ഒന്നും ഉണ്ടാവുല്ല നമ്മളെ കാര്യൊക്കെ ഓരോട് പറയാനായിരിക്കും പറഞ്ഞൊണ്ടാവാ-
നമ്മ അക്കൗണ്ടില്ണ്ട് പക്ഷെ അമ് ക്ക് പോകാൻ പറ്റുല്ലല്ലോ നമ്മളൂടെ കിടക്കല്ലേ അപ്പൊ മോന്റതായപ്പൊ ഞാനീയല്ലാ- ആത് സെറ്റയ്‌ത് റെ
ആ അലക്കി അയൺ ചെയ്ത് ആഹ്
ഒക്ക് ഭയങ്കര ഇതാ ഏഴു മാസം എട്ട് മാസായപ്പക്ക്‌ തന്ന ഫുൾ ഹോസ്പിറ്റൽ ബാഗ് മൊത്തം പക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചു ഞാൻ
ആ ഞാനും അങ്ങനെ തന്നെ ഞാനിപ്പോ വിചാരിച്ചേ ഒരു എട്ട് മാസം കഴിഞ്ഞിട്ട് ഒരു ഒമ്പതാം മാസം ആകുല്ലോ അപ്പം നമുക്ക് അല്ലെങ്കിൽ ഓർഡർ ചെയ്താൽ ചിലപ്പോ റിട്ടേൺ അടിക്കാൻ ഒന്നിനും കഴിയൂല്ല അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് സനങ്ങൾ ഓരോ എ
ഞാൻ എന്ത് ചെയ്തരാ കോളിറ്റിള്ള സാധനങ്ങളൊക്ക ഓരോന്നും പൊറത്ത്ന്ന് വാങ്ങിച്ചു
ആ ആ ആ അതും വാങ്ങിക്കണം ഓർഡറും ചെയ്യാന്ന് വിചാരിച്ച് ആ ഞാനും അങ്ങനെ കാരണം ഇപ്പൊ കൊറെ റീല് റിലിസ് റിൽസ് കാണാലുണ്ട്
ആഹ് നല്ല സാനങ്ങളുണ്ട് ഞാന് ക്യാരി ബാഗ് ഒക്കെ മീശോന്ന് തന്നെ മേടിച്ചിന്നട്ടോ ഇരുന്നൂറ്റി സംതിങ് ഉള്ളൂ ആകെ അതില് വേ എന്റമ്മേ
എന്ത്
ക്യാരി ബാഗില്ലേ കുട്ടികളെങ്ങനെ നമ്മുക്ക് എടുത്ത് നടക്കാൻ പറ്റുന്ന ബാഗ്
ആ ആ ഞാ ആ ആ ആ എനിക്ക് മനസ്സിലായി മനസ്സിലായി ആ ആഹ് ഞാൻ കണ്ടു ആ ആ ആ ഇപ്പൊ എനിക്ക് തോന്നുന്നെ ആ ബേബി ബെഡ് മു ഇപ്പൊ ബേബി ബെഡ് അങ്ങനെ വാ
ഇല്ല ബേബിബെഡ് വെർത്യണ് മോന്ക്ക് ഇതേപോലെ ഈ ഇതിനാണെങ്കില് നാത്തൂന് പ്രസവിച്ചേരെ പോയികണ്ടതും ആയിരത്തഞ്ഞൂറ് രൂപന്റെ ഒരു
ആ ആ ഇപ്പോഴും ഉണ്ട് അവിടെ എന്റതും അവിടെ ഉണ്ട് എന്റെ വീട്ടിലുണ്ട് ആ അപ്പൊ ഞാൻവിചാരിച്ചു ഇ പ്രാ മറ്റന്നാണ് ഇപ്പ ഈ പറഞ്ഞ എന്താ പറഞ്ഞെ അയ്‌ന് എന്താ പറ ആ ക്യാരി ബാഗ് അത് അത് വാങ്ങാൻ ഞാനും വിചാരിച്ചത്
അത സുഖ കുട്ടികക്ക് കിടക്ക സുഖം കുട്ടികൾ നല്ല നമ്മ വയറിന്റെ ഉള്ളിൽ കിടക്ക അതേോലെ ചൂട് ഫീല് ചെയ്യും പിന്നെ നമുക്ക് തല അങ്ങോട്ടും ഇങ്ങോട്ടും ആവൊന്നും ഇല്ല കയ്യിൽ വെച്ച ഓർമല കുട്ടിയുടെ തല മാത്രമേ കാണുള്ളൂ
കൂട്ടിപ്പിച്ച് തൊട്ടിലിലൊക്കെ കിടക്കുമ്പോലേ എടി നീ ഫീല് ചെയ്യുവോ ല്ലേ കൂട്ടിപിടുത്തം ഉള്ള പോലെ
ആ
അപ്പ ഞാനും അങ്ങനെ വിചാരിച്ച് അങ്ങനെ പിന്നെ അതേമാതിരി എന്താ പറയാ എന്താ പറയാ ഒക്കെ പേര് ഓർമ്മ ഉണ്ടായിനു ഒക്കെ മറന്നേക്കന് കേട്ടോ
പിന്നെ നമ്മടെ വെറ്റ് ഷീറ്റ് ഉണ്ടല്ലോ വെറ്റ് നമ്മ ഇതില് വിരിക്കുണ ഷീറ്റ് അത് നമുക്ക് വാങ്ങുമ്പോ ഇരുന്നൂറ്റി സംതിങ്
ആ ഇത് മൂന്നെണ്ണം ആ ഞാനതിന് അതെന്നെയ ഈ പറയണെ അങ്ങനെ പിന്നെ ക്ലോത്ത്സ് ആ ക്ലോത്സ് ആയാലും പിന്നെ ഉഡി ഇങ്ങനെ മൊത്തമുള്ളത് അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ ഫുള്ളായിട്ട് അങ്ങനത്തൊക്കെ അതൊക്കെ വാങ്ങി വെച്ച് ചെയ്ത് നമുക്ക് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആ അങ്ങനെ വിചാരിച്ചു ഞാനാ ഇൻഷാ അള്ളാ ഇനിയിപ്പോ എന്ത് നമ്മളിപ്പോ എന്തായാലും നമ്മള് പോസിറ്റീവ് ആയിട്ട് വിചാരിച്ചണ്ടാണ് നമ്മള് എല്ലാ കാര്യങ്ങളും നമ്മള് ചെയ്യണത് അല്ലാതെപ്പോ നമ്മൾ നെഗറ്റീവായിട്ട് അങ്ങനെയല്ലല്ലോ ചിന്തിക്കണെ ആ അതെ അതെ അപ്പൊ പിന്നെ പടച്ചോൻ നല്ല രീതിയിലാക്കി തരട്ടെ അങ്ങനെ വിചാരിക്കും പക്ഷേ ഞാൻ എന്തായാലും വിചാരിക്കുന്ന അങ്ങനെയൊക്കെ വാങ്ങി വച്ചിട്ട് ഒക്കെ സെറ്റായിട്ട് പോകാം ഇവര് വാങ്ങി കൊണ്ടുവന്ന സാധനം കാണുമ്പോ തന്നെ സത്യം പറഞ്ഞാൽ നീട്ടി എറിയാൻ തോന്നും ആ പിന്നെ അതേ ഇപ്പൊ നമ്മടെ കാര്യല്ല ഞാന് മാക്സി യൂസ് ചെയ്യലില്ല വീട്ടന്ന് നൈറ്റി ഉപയോഗിക്കില്ല അപ്പം എന്താ പറയാ എനിക്ക് നൈറ്റി ഇല്ല
ആ നീ ചുരിദാറല്ലേ യൂസ് ചെയ്യ അപ്പൊ ആകുമ്പോ നമുക്ക് ഉണ്ടാവലല്ലോ
പിന്നെ ഐക്ക് എന്താലും ഹോസ്പിറ്റലിൽ പോണ സമയത്ത് നമുക്ക് വേണ്ടി വരും അപ്പോ അവര് വിചാരിച്ച് അതൊക്കെ ഇനിയിപ്പോ വാങ്ങി വാങ്ങി വാങ്ങിക്കണം കുറച്ച് നേരത്തെ അടുത്ത മാസവൊക്കെ ആയിട്ട് ഒക്കെ വാങ്ങിച്ച് വെക്കണം എന്നൊക്കെ വിചാരിച്ചു
ഒക്കെ മേടിച്ചു വെച്ചാൽ മതി ഇപ്പൊ പിന്നെ അങ്ങനല്ല ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഇവിടെ ഫസ്റ്റ് ദിവസം ഓപ്പൺ മാക്സി വേണ്ടിരുന്നു
ആ ഉം അല്ലല്ല അന്ന് ഞാനും ഓപ്പൺ ആയിരുന്നു ആ ഫുള്ള് ഓപ്പൺ ആയിരുന്നു പക്ഷെ ഇപ്പ ഞാന് ഇനി എന്തായാലും ഞാൻ നോക്കട്ടെ ചിലപ്പോ പോലത്തെ മാക്സി ഞാന് അടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും
കഫതാൻ പോലത്തെ മാക്സയിലൊക്കെ ഇപ്പൊ മീഷോയില ഒക്കെ ഉണ്ടല്ലോ അങ്ങനെന്തെങ്കിലൊക്കെ ചെയ്താ മതി വെർതേ നമ്മള് പിന്നെ ല്ലം കാശ്യലി ഇതൊക്കെ ന്ന്റ്ഞ്ഞയ്ഞ്ഞാല് ഈ കു കുട്ടികളുടെ ഡ്രസ്സ ഒക്കെ മീശോ തന്ന നമുക്ക് എന്തായാലും പുറത്തുന്ന് വാങ്ങിച്ച കഴിഞ്ഞാലും പെട്ടെന്ന് വലിപ്പം കുറയും അപ്പൊ ഇന്നാവുമ്പൊ കധികം പ്രൈസും വേണ്ട
ഉം നമുക്ക് അഫോർഡബിൾ ആയിട്ട് കിട്ടണ എത്രീ സാനം വാങ്ങുമ്പോ ഒരു എമൗണ്ട് നമു ക്കാവുണ്ട് അല്ലങ്കിൽ
സത്യ പറഞ്ഞത് ഇപ്പൊ പിന്നെ മുത്തച്ചിന്റെ മുത്തശിന്റെ നാത്തുന് വാങ്ങിച്ചിട്ട്ണ്ട് ഇരുപതിനായിരത്തിന്റെ മോളിലായി ഹോസ്പിറ്റൽ ബാഗ് അറീണ്ട് പുറത്തുന്ന് വാങ്ങിച്ചപ്പോ ട്ട്
അതെ അത് ശരി പിന്നെ
പിന്നെ ഞാന് ക്രീമും കാര്യങ്ങളൊക്കെങ്ങന സെറ്റക്കേണ്ടത് പുറത്തുനെന്നെ വാങ്ങ
ആഹ് അത് അത് നമ്മള് പുൊറത്ത്ന്ന് വാങ്ങിക്കൊള്ളൂ അതെന്ന് വാങ്ങിക്കൂല
സബമഡിന്റെ സോപ്പും ലോശനും മേടിച്ചു അതേപോലെ
ഷാമ്പൂ ആണ് കുട്ടക്ക് ഉപയോഗിക്കില് പറണെക
ആ ബേബി ലോഷൻണ്ട് പിന്നെ ബോഡി വാഷ്ണ്ട്
ആഹ അ ശരിയാ ഞാന ങ്ങനെ കണ്ടു ഓക്കേടാ